മൻസില ഞാനൊരു കോളിലാര്ന്ന് അപ്പ ആ ഹസ്‌ബൻഡിന്റെ ഉപ്പ, ഉമ്മയൊക്കെ വിളിച്ചിരുന്ന് അപ്പൊ വീടിന്റെ വീടിന്റെ ബാക്ക് സൈഡില് നമ്മള് കൊർച്ച് സ്ഥലം എട്ത്തിനി അപ്പ ആ ഭാഗം കെട്ട കെട്ടാണ്ട് ആ ഭാഗത്ത് കൊർച്ച്ങ്ങ ട്ടിര്ന്ന് നമ്മള് ഒരു ചെടിച്ചെട്ടി വെക്കാള്ളെ ഒരു രീതിക്ക് അങ്ങനെ കെട്ടിപ്പോയി അന്ന് മോഡല് ആയിട്ട് ഇപ്പോ മോന് വൽതായ അയിന്റെ താഴെ അപ്പർത്താണ് സൈഡിലാണ് വേസ്റ്റ് കുഴി ഇവൻ എന്ത് ചെയ്യ്ണേ ച്ചപ്പം എൽ വീട്ടിലുള്ള എല്ലാ പാത്രവും കൊണ്ടോയിങ്ങാണ്ട് അയിക്ക് ഇട. അപ്പ ഏത് സൈഡ് ക അപ്പ ആള് വന്ന്ക്ക്ണ് പർഞ്ഞത് നോക്കാൻ വേണ്ടീട്ട്
ആഹ് ആഹ് ആഹ് എന്താ ചായക്കൊക്കെ? ചായക്കെ കുടിച്ചോ?
ചായന്റെ പരിപാടി ഇനിക്കില്ല.
ഒന്നും ഉണ്ടാക്കുന്നില്ലേ വൈകുന്നേരം?
ആ വൈന്നേരം മക്കൾക്ക് എന്തേലോ ഞങ്ങള് ചായ കുടിക്കൂല ചായന്റെ ടേസ്റ്റ് എന്തന്നറി ഇൻക്കും മക്കക്കും അറിയില്ല അങ്ങനെ അതിനോടൊരു ഇതില്ല. ചെൽപ്പേ ജ്യൂസ് ആക്കി കൊട്ക്കും മക്കക്ക്. ചെൽപ്പോ ഇങ്ങനെ എന്തെങ്കിലുസ് സ്നാക്സ് ഐറ്റംസ് ഒക്കെ മേടിച്ച് ഇണ്ടാക്കി കൊടുക്കും പക്ഷെ അല്ലാണ്ടേ ഇതാക്കൂല. ചായൻ്റെ പരിപാടിയില്ല
എത്തണ്ടാക്കാ?
എല്ലാം ഇണ്ടാക്കും കുക്കിങ്ങിന് ഏ എന്ത് വേണങ്കിലും മക്കള് പറയ്ണ എന്ത് വേണങ്കിലും ഇണ്ടാക്കി കൊടു കറി റെഡിയാ തയ്യാറായാലും അത് കൊഴപ്പൊന്നുല്ല.
ഇണ്ടാക്കാന്
എല്ലാം അറിയും ഞാൻ ഇങ്ങനെ നോ അല്ല ഇനിയിപ്പോ നമുക്ക് പുതിയ എന്തായാലും വെറൈറ്റി എന്തെങ്കിലും വരുവങ്കിലും അപ്പൊ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് സെർച്ചിതോക്കു ഇപ്പൊ ഹസ്ബൻഡ് നാട്ടിലില്ലാ ത്തോണ്ടന്നെ മക്കള് ഇങ്ങനെ ഇപ്പ കു ട്ടേൾ പോയിട്ട് ഇപ്പ ലോഡഡ് ഫ്രൈസ് വെച്ചു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വെറൈറ്റി എന്തെങ്കിലും ഫുഡൊളക്കെ പൊറത്ത്ന്ന് കഴിച്ചുന്ന് വന്ന് പറഞ്ഞ് പറയുമ്പോ ജസ്റ്റ് ഒന്ന് സെർച്ചിതോ - അതേപോലെ ആക്കികൊടുക്കും ഷവർമ്മയാണെങ്കിലും ഷവായ ആണെങ്കിലും അൽഫാം ആണെങ്കിലും ഒക്കെ ഞാൻ വീട്ടിതന്നെ ഇണ്ടാക്കി
ആഹ് ആഹ്
പിന്നെ ഷവർമ ഒക്കെ ഇണ്ട ഷവർമ ഇണ്ടാക്കാം സു
ഷവർമ ഇണ്ടാക്കാ സുഖാണ് പിന്നെ അൽഫാമാണെങ്കിലും ഡോവൽ ഡോവലില് ഗ്രില്ലും കൂടെ ഉൾ ഉൾപ്പെട്ടിട്ടാവന്ന്ക്ക്ണ അപ്പ അതൊണ്ട് പിന്നെ സുഖാണ് മസാല ഇട്ടിട്ട് നേരെ ഓവൻല് കേറ്റി കിഴിഞാ പെട്ടന്ന് ആയി കിട്ടും പിന്നെ നമുക്ക് ആ ഒര് ഇതിന്റെ സ്മെല് പൊക്കഞ സ്മെല് കിട്ടണെങ്കിൽ എക്സ്ട്രാ ഞമ്മൾ തീക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെര്ട്ട എന്തേലും കനല് ഇണ്ടാക്കിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മോക്കിങ് കൊടുത്താ മതി
ആഹ്
ഇവടെ അവ്ടെ വീട്ടില്ഇള്ളോര്കൊക്കേ പൊറത്ത്ന്ന് വാങ്ങിക്ക് ണേറെ ഞാൻ ഇണ്ടാക്ക്ണ മസാലേ ഇഷ്ടം കാക്കുന്റെ ഫ്രണ്ട്സിനൊക്കെ ഏഹ്
ആഹ്
ഞങ്ങള് അവടെ ചെന്ന് കഴിഞ്ഞാ ഖത്തറിൽ ചെന്ന് കഴിഞ്ഞാ എല്ലാരും ചിക്കൻ വാങ്ങിച്ചു കൊണ്ടരും ഇങ്ങട്ട് പിന്നെ വേം കൊ കൊടുന്നേരും മസാല കൂട്ടിയക്കെ അന്റെ മസാല കഴി ക്കാ കൊതി അയ്ക്ക്ണ് പറിം ന്ന്ട്ട് എല്ലാരും കൂടെ ഞങ്ങൾ ഗ്രില്ലിത് കഴിക്കും
ആഹ് ആഹ് ആഹ് പ്രത്യേകിച്ച് എന്തെങ്കിലും റെസിപ്പി ഇണ്ടോ സ്വന്തായി റ്റ്
സ്വന്തായിട്ട് റെസിപ്പി തന്നെ നമ്മള് പിന്നെ ചിക്കന് ആദ്യം എന്തിയ്യാന്ന് അറിയോ കട്ടീത് നമ്മള് വരഞ്ഞതിന് ശേഷം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കി രണ്ട് മണിക്കൂറിന്റെ അട്ത്ത് നമ്മളെ സു സുർക്കണ്ടല്ലോ വിനാഗിരി അതും ഉപ്പും ചേർത്ത വെള്ളത്തില് കൊറച്ച് പച്ചമുളക് കീറി അതിൽ സോക്കീതക്കും
എന്ത് ച്ചി
ചിക്കന് നമ്മള് സ്കിന്നോട് കൂടി ചിക്കൻ എടുക്കാന്നോ ണം നമ്മൾ തോലി അൽഫാം ഇണ്ടാക്കുമ്പോ ന്ന്ട്ട് നമ്മള് സോക്കി തച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇടുക്കുമ്പോ അതിന്റെ ഉുള്ള്ക്ക് നന്നായിട്ട് ഉപ്പും പുളിം പോലേ ത് എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാ ഒക്കെ കേറിട്ട്ണ്ടാവും ഏകദേ എല്ലിന്റെ ഉള്ളിക്ക് കേറീട്ട്ണ്ടാവും ഒന്ന് വരഞ്ട്ടല്ലേ നമ്മൾ ഇടും ണ്ടത് പിന്നെ ഞമ്മളെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകും ജിയ്യും ഈ വെള്ളത്തിൽ ഇട്ടച്ച് കഴിഞ്ഞാല് ആഹ് പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ച് പരത്തീട്ട് എരിവിന് എരിവിന് പ ച്ച മൊളക്ക് കീറിട്ട് ക്കഴിഞ്ഞാ എരിവ് ക്കേറിക്കോളും ഉള്ള്ക്ക് പിന്നെ ഞാൻ എന്തിയ്യും മസാല പച്ച മസാല നമ്മള് പൊടേളൊന്നും ഞാൻ ചേർക്കലില്ല വറ്റൽ മൊളക് ഇട്ക്കും അതേപോല്തന്നെ കുരുമൊളക് മേഗി ക്യൂബ് മല്ലി ചെപ്പ് പൊതീന തക്കാളി വല്ലുള്ളി അങ്ങനെ ഒക്ക നമ്മള് പിന്നെ പൊടികളൊന്നും ചേർക്കൂല
ആഹ്
ക്ക അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് അത് നിലവിൽ രണ്ട് മൂന്ന് മണിക്കൂർ മസാല ഇച്ചിട്ട്
ആഹ്
ഫ്രിഡ്ജിൽ കേറ്റി വെക്കു
ഉം പിന്നെ
എന്നിട്ട് പിന്നെ ക്രി‌ ഒള്ളൂ ആഹ് അപ്പയ്ക്ക്‌ നന്നായിട്ട് മസാല പിടിച്ചട്ടുണ്ടാവും
ആഹ് എത്ര മണിക്കൂറ് വെ
രണ്ടും മൂന്നും നാലും മണിക്കുർ ക്കെ ഓവർ നൈറ്റ്‌ ഒക്കെ വെക്കും ചെലത് അവിടന്നമ്പോ ഞാ തല ദിസ സാധനം കൊണ്ടുവന്നക്കില്ല ഖത്തറിലാവുമ്പോ കൊണ്ടക്ക ട്ടാണ്ട് വെക്കും മക്കൾ ഒറങ്ങുമ്പൾ അല്ലെ നമ്മുക്ക് ഒക്കെ ഒന്ന് സെറ്റ് റ്റക്കാ പറ്റുള്ളൂ സാധനം കൊണ്ടന്ന് വച്ചട്ട് പിന്നെ അവിടുത്തെ ഫ്രോസൺ ചിക്കനും ആക്കാരാ പിന്നെ അതൊന്ന് വെള്ളത്തിലിട്ട്
ആഹ് എല്ലാം ഉണ്ടാക്കാൻ ഇഷ്ട ഉണ്ടാക്കി നോക്കാൻ പക്ഷെ സാഹച ര്യം നല്ലതല്ല ഈ മക്കളോ ഒന്നിനും സമ്മക്കില്ല ഇപ്പ തന്നെ കണ്ടോ ഞന് മേല കേറി വന്നതാ താഴത്തുന്ന് ഓനെ ഫോം വിളിച്ച പക്ഷെ ശല്യാം ചെയ്തിട്ട് മേലക്ക് വന്നിട്ട് സുന ത്ത് കഴിച്ച് കെടക്കന്ന ആളാണ് നിന്റെ പിന്നാലെ ബാക്ക് വ
മേലെ കെറി പോര്ന്നതില്ലേ
ആഹ് അങ്ങനത്തെ മക്കളാ ചെറുതാണെങ്കി ഒരു വയസായിട്ടുള്ളൂന്ന് പറഞ്ഞിട്ട് കാരില്ല ആ കസേരായിൽ കേറി ഇവിട്ന്ന് കേറിക്ക പിന്നെ അവ്വാ ഓള കൂടൊള്ളോ ലോന്നും നടന്നിട്ടില്ല
എന്നിപ്പ ഞാനൊരു കോളേജ് കഴിഞ്ഞിട്ട് ചന്തിരുന്നു അപ്പൊ പിന്നെ നാത്തൂനും സിറ്റ് ഔട്ടിൽ നന്നായിട്ട് മണി പ്ലാന്റ് ഇങ്ങനെ ഗ്രീല്ല്മെ കൂടി ഒക്കെ പടർത്തി നല്ല അടിപൊളിയാക്കി വച്ചിണ്ട് ഉം ഞാൻ ചെന്നപ്പോ ഒറ്റ എല ഇല്ല ഇത്
എന്റെ മോനും അങ്ങനെ തന്നെ എന്റെ വീട്ട് പോയാ എന്റെ അനിയത്തിക്കും ഓരോ പണിയാ അനിയത്തിം ഈ പ്പേം ചെടിന്റെ ആൾക്കാരാ എന്നിട്ട് ഒരു ദിവസം പോയപ്പോ ഒരു ചെടി എടുത്തിട്ട് അ അടുത്ത വീട്ട്ക്ക് ഒറ്റ ഏറ് മതിൽമില് കെടുക്കണ ചെടി എടുത്തിട്ട് ആ ചട്ടിയും പൊട്ടി ചെടിയും പൊട്ടി ഓള് കുറെ നുളിലിച്ച്
ഇന്നെ ചെടിഞ്ഞോട് വല്ല്യ ക്രെസ്സ അന് പുള്ളി ഇഞ്ഞോറൊന്നും വെക്കാൻ പോല്ല വററ്റി ഞാനൊരു പിന്നെ ഇന്തുമേ ടേബിളുമെ ഒരു അക്കോറിയം സെറ്റ് ചെയ്തിന്ന് ചെറിയ ബൗള അതുപോലെ എടുത്ത് എറിയണ അതും കൂടി ഞാൻ കിച്ചണില് കറത്തോട്ത്ത് കൊണ്ടയ് വെച്ച് ഇയോ ഭയങ്കര അലഭ ഇപ്പൊ മറ്റേത് ആഹ് അതന്നെ ഞാൻ പറഞ്ഞിനി ഇഡി ഇടൊറൊക്കെ നല്ലെ അടിപൊളി ആക്കണെങ്കി ഇതേപോലെ മറ്റെ സാധാരണ പ്ലാസ്റ്റിക് പ്ലാൻസ് വെച്ചിക്ക്‌ണ് അത് അതന്നെ അയിന്റെ എല പറിച്ചിട്ടും പൂ പറിച്ചിട്ടും ഇതാക്കി ഞാൻ പറാനി അങ്ങനത്തെ പൂധ്യൊക്കെ പോയിട്ട് എനിക്കു ആയിറ്റുള്ളില് ഇങ്ങനെ ഭയങ്കര ഇഷ്ടണ് ഇൻട്രോരൊക്ക വേഴിക്കാനും ഗാർഡൻ ഒക്കെ
ഇവിടെ ഇവിടെ ഞാന് ഒന്ന് ഉണ്ടാക്കിയാല് ഒന്നെങ്കില് ഈ മ മക്കള് മക്കള് വലുതായി കഴിഞ്ഞാ പൂച്ചകള്, കോഴികള്,
ആഹ് അതോ
അപ്പൊ തീരെ താല്പര്യഇല്ല ഇപ്പൊ ടെറസിന്റെ മേലെ ഞാന് കുറച്ച് എന്താപ്പ പറയാ വൈതനങ്ങ അതേപോലെ കറിവേക്കാന് അങ്ങനെ കൊറച്ച് സാനങ്ങളൊക്കെ കൃഷി ചെയ്തണ് അതിപ്പോ കോഴും പൂച്ചും എത്താത്ത സ്ഥലയതുകൊണ്ട്
അത്ണ്ടാവല്ലേ ആഹ ഇജ്ജ് പിന്നെ വീട്ടില് അമാതിരി സാധനങ്ങളൊന്നും ഇാല്ലതോണ്ടെയ് ഇൻക്ക് പിന്നെ പച്ചറി കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ് ട്ടാ അപ്പൊ പച്ചമുളക് ഇപ്പൊ അത്യാവശ്യം നല്ലോണ്ണം ഉണ്ടായിക്കണ് ഞാൻ പോയി പോയ പോയപ്പോത്തെ എല്ലാം ഇണ്ടായി വിട്ടോ പീച്ച ഉണ്ടായിരുന്നു പയറ് വെണ്ട തക്കാളി പിന്നെ എന്നിട്ട് സാധനങ്ങള ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം വന്നില്ല ഇനിക് ഉള്ളി മാത്രമേ അധികം ആവശ്യം ഉണ്ടായിരരുന്നുള്ളു അല്ലാത ഈ പച്ചമുളക് നാരങ്ങ ഒക്കണ്ട് പിന്നെ അതുപോലെ കാക്കുന്നും ഇതന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ റംബൂട്ടാനും ചി ക്കു അങ്ങനത്തൊക്കെ ഞങ്ങൾ പേര പണി തോടങ്ങിയ മുതൽക്കന്നെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും അപ്പൊ ആഹ് അപ്പൊ ഏകദേശം ഞങ്ങള് ഹൌസ് വാമിങ് ഒക്കെ കായിക്കാൻ തുടങ്ങിയി
ഗൾഫിൽ ഈ രണ്ടു മാസത്തെ വെ
ഞങ്ങള് ആ ഞങ്ങള് വിസ ഞങൾക്ക് വിസണ്ട് ഫാമിലി വി ണ്ട് അപ്പൊ അത് പുതുക്കാൻ വേണ്ടിയിട്ട വർഷത്തിലെങ്കിൽ നമ്മൾ പോകണം അവിടെ നി നിർബന്താണ് അപ്പൊ അയിന് വേണ്ടിട്ട് പോയി പോയി
ആഹ അപ്പൊ അല്ല അങ്ങനെ ഈ രണ്ടു മാസം പോകുമ്പോ ഈ ഏഹ് കൃഷിയും കാര്യങ്ങളൊ
അതന്നെ ആപ്പോ വന്നപ്പെയ്ക്കും ഒക്ക പെയിക്ക ഏകദേശം ക്കാക്കൂന്റെ ഫ്രണ്ട് വീട തൊട്ട ഞങ്ങളിപ്പോ ഹൗസ് വാമിങ് കയ്ഞ്ഞിട്ട് അതികം ആയിട്ടില്ല ഇപ്പൊ ഒരു വർഷം ആയിട്ടില്ല ഹൗസ് വാമിങ് കഴിഞ് പ്പോ നാലഞ്ചു മാസായപ്പോഴേയ്ക്കും ഞങ്ങള് പോയി
ആഹ്
അപ്പൊ പോയ സമയത്ത് ഇപ്പോ ഞങ കാക്കുന്റെ ഫ്രണ്ടിന്റെ വീടാണ് തൊട്ടന്നള്ളത് അപ്പ ഓള് നനച്ചൊടുക്കരുന്നു
ആഹ്
പിന്നെ ഓള് ഓളെ ചെടിക്ക് നനക്കുമ്പോ ഇന്റെ ചെ ചെടിക്ക് നനചോടുക്കും അങ്ങനെ പക്ഷേ ഓ ഓൾ ഓള ഒരു ലാസ്റ്റ് മാദ്രസ് സ്കൂൾ കൂടി കൊറച്ച് ദിവം വെക്കേഷൻ കിട്ടിയ സമയത്ത് ഓളും വിരുന്നോയി ഇപ്പോ ഒരു ഉസ്താദ് മാർക് ഇത്ണ്ടായല്ലോ കോഴ്സും കാര്യങ്ങളും അപ്പൊ അന്ന് ലീവ് ഉണ്ടായല്ലേ അപ്പൊ ഇതായപ്പ അപ്പൊ കൊറെ ഓളന്നല്ല രണ്ടണ്ട്മുന്നാല് സം അടുപ്പിച്ച ങ്ങട് പോയപ്പ നല്ല ചൂടെരുന്നില്ലേ കൊറെ ചെടിൾ കരിഞ്ഞോയ്ക്കണ്
അള്ളോ ഞാനിവിടെ ന്നിട്ട് ഈ കൃഷിക്ക് ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കാഞ്ഞാല് അപ്പൊ വാടി
വാടോയി നല്ല പ്പ അമ്മാരി ചൂടല്ലേ ഞമ്മളെന്നെ തളരാ പിന്നെ പ്പോ ചെ ചെടിയെളെ കാര്യോന്നും പറയണ്ടല്ലോ
പിന്നെ ഒന്ന് ലെവലായി വരണെങ്കി നല്ലോണ്ണം വെള്ളോയ്
ആഹ് വെള്ളവും വളമിയോ ഒക്കെ ഇട്ട് കൊടുക്കണം ഞാൻ ഇങ്ങനെ ഓരോ ങ്ങെ സെർച്ച് നോക്ക കുറെ ചെടികൾക്ക പറ്റി വളർന്നിട്ട് ഇങ്ങനെ ഒക്ക പിന്നെ ഓൺലൈനിൽ കിട്ടുവല്ലോ അപ്പൊ ന്നെ എല്ലാരും കളിയാക്കും മീശോ മീശോ കുട്ടിയാണ് ന്ന് റഞ്ഞിങ്ങാണ്ട്
ഇവിടെ ഹസ്ബൻഡിന്റെ ഉമ്മാക്ക് ആഹ് ഞാനും അങ്ങൻ തന്നെ ഇപ്പൊ കൊറ ആയി ഓർഡർ യ്ത് ട്ട് എന്താണ് ഇവിടെ ഉമാക്ക് ഇപ്പൊ ഒരു പിരാന്ത്‌ വന്നീണ് ഈ മാവിന്റെ തെയ്യുണ്ടല്ലോ ആയിരത്തിഞ്ഞൂറ് രൂപ കൊടുത്ത ഒരു മാ ണ്ട് ബനാനോ മാങ്കോറിം അത് വാങ്ങിയ ആയിപ്പോ മൂന്ന് എവിടെ മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇത് വരെ കാഴ്ച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഇപ്പ അടു ത് ഏഹ് എണ്ണൂറ്പ്യ കൊടുത്ത് ഒരു മാവ് വാങ്ങി അതും കായ്ച്ചിട്ടില്ല
ആഹ് ന്ന് ഞ ഞാൻ മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ട കേട്ടോ റംബുട്ടാന്റെ തൈയും ച്ചി ന്റെ തൈ ഒക്കെ മുന്നൂറ്റ അപത് രൂപയള്ളൂ ആഹ് ഒക്കെ കയ് ക്കാ തോടങ്ങി
ആഹ്
പിന്നെ ന്തറിയോ നോക്കണം നമ്മൾ അയ്ന്റെ ചോട്ട്ക്ക് നമുക്ക് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കായിട്ടും എല്ലുപോ യി ട്ടും പി ചാണകായിട്ടും ഒക്കെ അങ്ങട്ട് ഇട്ട് കൊടുക്കണം ആഹ് കൊറെ തയ്യ് ന്റെ ഓറഞ്ച് ഒക്കെ എത്ര മാ ന്ത് മാ തിരി കായ്ക്കുന്ന ചൈ ചൈനീസ് ഓറഞ്ച് ഉണ്ട് ചെറി ചെറിയഓറഞ്ച്ള്
ആഹ് ആഹ്
അതൊക്കെ നല്ലോണ്ണം കായ്ക്ക്ണ് ണ്ട് അപ്പൊ നോ അവിടെ അടുത്തുള്ളോല് ആരും ജ്യൂസടിക്ക നാരങ്ങ വായിച്ചിട്ടില്ലാറിയ എല്ലാരെടും ഞാന് ക്കാൻ പറക്ക ഞാ ഉള്ളോട് പച്ച ച്ചാർകൊണ്ട് കൊടുക്കാൻ പറ്ണകെനി വെറുതെയ്മന്ന് കളഞ്ഞ് പോയിട്ട് കാര്യല്ലല്ലോ തറവാട്ട്ന്ന് പ്ലേ വരുമ്പോ ഇമ്മീ ഇപ്പി എപ്പളെലും വരുമ്പളെ ഒള്ളു ഓലും അങ്ങട്ട് പ തറവാട്ട്ക്കും പറിച്ചൊണ്ടായിതാ
അപ്പൊ ഏതായാലും ഇത് പൈസ ഇറക്കീന് എന്താപ്പ പറയാ കായ്ച്ചിട്ടില്ല ഉം ഉം നല്ലോണം നോക്കണേ ഞങ്ങള്ത് ചെകിരിച്ചോറ് കൊറഞ്ഞതാണ് തോന്നുന്നു പ്രശ്നയത്
ചകിരി ചോറൊന്നും ഞാൻ ഇടാറിറില്ല
ഈ മണ്ണ് ഒറ്ച്ച് നിക്കൂലേ
ആഹ് ആഹ് നല്ല ഒറ-ഒറ ക്കല്ണ്ടാ അയ്ന് എന്തായ്ച്ച്ഴിഞ്ഞാല് നമ്മള് താടട് ട്ട് ചെയ്താ മതി തടട് ത്ത്‌ ങ്ങാണ്ട് ചെയ്യുമ്പോ നമുക്ക് ഇപ്പളും അളക്കി കൊടുക്കാം ആഹ് ഡ്രമ്മിലെയ്ക്കാരം ല്ലേ ആഹ് ങ്ങനെ ആണ് ഞാനൊക്കെ നെലത്താണ്
മുറ്റത്താവുമ്പോ നല്ല വള വളട്ടൊടുത്താലും നല്ല രീതീ വേരോട്ടം ണ്ടാവും ഒക്കെ ണ്ടാവും ഇത് പ്പൊ അങ്ങനെ വേരോട്ണ്‌ല്ലല്ലോ ട്രമ്മില് ആവ്ണോണ്ട്.
ക്ക്‌ ണ്ടൊ ന്നാ പ്പ വിളിക്കാട്ടൊ ഞാന് ഒന്ന് വിളിക്കാട്ടൊ ആഹ്